അമ്മോ
ആഹ്, കേൾക്കാല്ലോ? പറഞ്ഞോളൂ.
എന്തുണ്ട് വിശേഷം.
ഓ, നല്ല വിശേഷം. ഇങ്ങനെ ഇരിക്കുന്നു. ചായ കുടിയൊക്കെ ആഹ്. ചായ കുടിച്ചു. ചായ കുടി ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്ക്യ.
ഞാൻ ചായയൊന്നും കുടിച്ചില്ല.
എന്ത് പറ്റി, ജോലിയിലാണോ?
ഞങ്ങള് പ്രാർത്ഥനക്ക് രാവിലെ പോയായിരുന്നു. പിന്നെ വന്ന് ഇതിന്റെയൊക്കെ പുറകെ പോയി. ട്ട് പിന്നെ ചായ കുടിക്കാൻ കൊക്കോയും ഉണക്കൻ ഇട്ടു. അതുണ്ട് മഴ വരന്ന് നോക്കി ടക്കല് ഇടല്നല്ല ആയിരുന്നു എപ്പോഴും. അതുകൊണ്ട് പിന്നെ അത്രയും ടൈം പോയി.
ആഹ്, വീട്ടില് ചായ ഇടാൻ ആരും ഇല്ലേ വേറെ.
ചായ ഇടാൻ ഹസ്ബൻഡ് ഇപ്പൊ പൊറത്തേക്ക് പോയേക്കു വ. അപ്പൊ വ്വ വ. കുറച്ച് ദിസം കഴിഞ്ഞെ വരത്തുള്ളൂ. കൃഷിയായിട്ട് കുറച്ച് സ്ഥലത്തേക്ക് പോയേക്കണതാ.
ആഹ്, മക്കള് കൊച്ചു മക്കളാണോ?
രണ്ട് പേരുണ്ട്. മൂത്തയാള് പ്ലസ് ടു പരീക്ഷ എഴുതി ജയിച്ചു. ഇളയാള് പത്തില് പരീക്ഷ എഴുതി ജയിച്ചു.
ഓ രണ്ടു പേരും ഒരേ ഒരേപോലെ റിസൾട്ട് വരുന്നതാണ്.
ഒരേ മയി റിസൽറ്റ് അറിഞ്. ഇക്കാണ ഭയങ്കര വെവിഷമിച്ചള്ള ഒര് സംഭവ ആയിര്ന്നു ഈ വർഷം.
അതന്തിന വിഷമ രണ്ടുപേര പരീക്ഷ ഒരുപോലെ വന്നപ്പോല്ലേ.
ഒരു പോലെ ന്ന് പറൻ രണ്ടു പേരെ മെയിൻ സംഭവം അല്ലേ?
അതെ അതെ
പത്തീന്ന് പതിനൊന്നിലേക്കും മെയിൻ സംഭവം. പ്ലസ് ടു ആണ് അതിലും മെയിൻ.
അഹ് അഹ് അഹ്
ആഹ്, രണ്ടു പേർ കൂടെ എന്തായാലും ഒരു കേക്കൊക്കെ വാങ്ങിച്ചച്ച് മുറിച്ചാ മതിയല്ലോ?
അതുകൊണ്ട് നിപ്പ ഇനി ഒരു ചർച്ചില് അത് കൊണ്ട് ഇപ്പം ഇനി അവര് ചർച്ല്‌ ലഡു മേടിച്ച് കൊടുക്കണംന്ന് പറഞ്ഞിരിക്ക ഞായറാഴ്ച അത് മേടിച്ച് കൊടുക്കണം.
ആഹ് അത് വേണം.
അപ്പ എന്തേലും മേട്ച്ച്ട്ടൊക്കെ വന്നാ പൊർത്തിരിയ്ക്ക.
ആഹ് ആഹ് ആഹ്
രണ്ടു പേരുടെയും ജീവിതത്തിലെ ടേണിംഗ് പോ, ആഹ് ടേണിങ് പോയിന്റാണ് ന്നാലും ഒരു മെയിൻ കാര്യമാണ്.
അതെതെ മെയ്ൻ കാര്യാ സത്യം.
ഊം ഹു ഹും. ഇനിയിപ്പം നേഴ്സിങ്ങിന് പോകാനാന്നോ ഇഷ്ടം പ്ലസ് ടുക്കാരിക്ക്, അതോ വേറെ എന്തെങ്കിലും?
ആമ്പിള്ളേരാ രണ്ട് പേരും.
ഉം
അപ്പ മൂത്തവന് ബി ബി ഏവിയേഷ്യൻ ന്ന് പറഞ്ഞൊരു കോഴ്സ് എടുക്കാനാണ് താല്പര്യം.
ആഹ് ആഹ് ആഹ് ആഹ്, അത്പ്പം നല്ല ചാൻസ്ള്ള കോഴ്സാ.
അതെയോ?
മ് മ് ഏവിയേഷൻ പ്പം മ് മ് ആഹ് ആഹ് ആഹ്.
അപ്പം കമ്പ്യൂട്ടർ സയൻസാ കമ്പ്യൂട്ടർ സയൻസായിരുന്നു ഇട്ത്തത്. അപ്പോ ഇനിപ്പോ എളെയാളും കമ്പ്യൂട്ടർ സയൻസാ.
എല്ലാ എളേതിനോട് പപ്പാ പിന്നേ മറ്റേ സയൻസ് കിട്ടുവാണെങ്കി അതാ, ആ പിന്നെ ആമ്പിള്ളാർക്ക് ഇതാ ഇഷ് ട്ടോങ്കി ബി ബി എ ക്ക് എം ബി ഏ ക്ക് ഒക്കെ പോകാം കമ്പ്യൂട്ടർ സയൻസ് അതീ കാര്യമില്ല, അവരുടേ
കമ്പ്യൂട്ടർ സയൻസ്ട്ത്താ
ബി ബി ഏക്ക് എം ബി എ, ബി ബി ഏ ക്കെ പോകാം കമ്പ്യൂ കമ്പ്യൂട്ടർ സയൻസായാലും.
ആഹ് അത് കൊഴപ്പ ഇല്ലല്ലോ. അപ്പൊ അതാ എട്ത്തായിര്ന്നെ മൂത്തെ ആള്.
ആഹ് ആഹ് ആഹ്.
എളയാളും അതന്നെ എടുക്കുവാന്നും പറഞ്ഞ് ഇരിക്കുന്നേ.
ഓഹ് ആഹ് ആഹ് ആഹ്
അപ്പോ അങ്ങനെന്തെങ്കിലും മേഖലേയ്ക്ക് പോവാനാണ് എളയാൾ താല്പര്യം കാണിക്കുന്നെ. ഇനിയൊന്നും തീരുമാനിച്ചിട്ടില്ല.
ആഹ് ആഹ് ആഹ് ഇനിയിപ്പം ആഹ് അവരുടെ ഇനിയിപ്പം കുറച്ചൂസം കൂടെ കഴിഞ്ഞിട്ട് അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ ഓപ്പണാവത്തൊള്ളൊന്ന് തോന്ന്ന്നു.
അല്ല മ എളേ ആക്ക് പോയി കാ അഡ്മിഷന്ട്ത്തു.
ആഹ് അവർക്ക്പ്പ ഞാൻ ഓ ഓൺലൈൻ അഡ്മിഷന്ട്ത്ത് തൊടങ് തൊടങ്ങി എല്ലാം പ്ലസ് ട്ടാന്റെ കാര്യം പറഞ്ഞേ ഞാൻ
അല്ല പ്ലസ്ടുക്കാര്ടെ പ്ലസ് വണ്ണിലേക്ക് അഡ്മിഷന്ട്ത്തൂ അവന്
ആഹ് ആഹ് ആഹ്
അവന് ഈ മൂത്തയാൾ പഠിച്ച സ്കൂളിൽ തന്നെ അവന് മതീന്ന് പറ്ഞ്ഞോണ്ട് അവിടെ പോയി ഞങ്ങൾ അഡ്മിഷന്ട്ത്തു.
ആഹ് അതല്ലാതവൻ അഡ്മിഷൻ കിട്ടോ
ആഹ് അത് പ്രൈവറ്റായോണ്ട് നമ്മള് ഫീസ് കൊടുക്കണം. അപ്പൊ അവിടെ ച്ചെന്ന് ഇവരവിടെ എൽ കെ ജി മുതൽ ഒരു എട്ടാം ക്ലാസ് വരെ അവിടെ പഠിച്ചത്.
സി ബി എസ് ഇ ആണോ? അതോ കേരളാ സിലബസോ?
അത് സി ബി എസ് ഇ ആയിരുന്ന് കേ ജി മുതല് ഏഴാം ക്ലാസ് വരേ അത് കഴിഞ്ഞാ പിന്നെ ട്ടാംക്ലാസ് മുതല് സ്റ്റേറ്റിലേക്ക് മാറ്റിയായിരുന്നു.
ആഹ് ആഹ് ആഹ്
അപ്പൊ ആ സ്കൂള്ൽ, ആ സ്കൂൾ ഏഴാംക്ലസ് വരെ സി ബി എസ്സി ഉള്ളു പിന്നെ സ്റ്റേറ്റ് അപ്പോ പ്രൈവറ്റ് റ്റാക്കി ഫീസ് കൊടുക്കണായിരുന്നു
ആഹ് ആഹ് ആഹ്
അപ്പൊ ഞങ്ങള് സ്റ്റേറ്റ് സിബിലിസി ക്കെ മസ്സ് സ്റ്റേറ്റിലേക്ക് മാറ്റിയപ്പോ ഫീസ് കൊടുക്കണ്ടായിരുന്നു
ആഹ് ആഹ് ആഹ്
അപ്പൊ അത് യ്നിട്ട് പിന്നെ പത്ത് വരെ വേറെ സ്കൂളിൽ പഠിച്ചിട്ട് ഇപ്പൊ റിട്ടേൺ ആ സ്കൂളിൽ ചെന്നപ്പോ അവര് ആദ്യം പഠിച്ചേന്റെ ഒരു കൺസെഷൻ ഉണ്ട് അവിടെ
ഉ ആഹ് ആഹ്
അപ്പൊ അങ്ങനെ മൂത്തയാൾക്ക് അവിടെ കിട്ടിയ അങ്ങനെഅവിടെന്ന് ജയി ച്ച് പോന്നു ഇപ്പൊ എളയാൾവിടെ തന്നെ ചേർന്നു ഇനി നാളെ ഇപ്പോ യൂണിഫോമിന്റെ അളവെടുക്കൻ പോണം
ആഹ് ആഹ്
അവർക്ക് ക്ലാസ് തൊടങ്ങണത് ഇനിപ്പോ ജൂൺ പതിനഞ്ചാം തിയതിയൊക്കെ ആകൂല്ലേ ജൂൺ ലാസ്റ്റ് ആവൂലേ
ആവും ആവും മൊത്തം അഡ്മിഷനും കറക്റ്റ് ആവണല്ലോ കംപ്ലീറ്റ് ആയിന് ശേഷം പക്ഷേ ക്ലാസ് ഒന്നിച്ചെ തൊടങ്ങത്തൊള്ളൂ
ആഹ് അപ്പൊ അങ്ങനെ അപ്പോ നാളെപ്പോ യൂണിഫോമിന്റെ അളവ്ടുത്ത് അവർക്ക് വേഗം തൈക്കാൻ കൊടുക്കാനായിരിക്കും
ആഹ് ആഹ് ആഹ് അതെ അതെ അവര് തന്നെ തയ്പ്പിച്ച്തരോ അതോ നമ്മള് തൈകേണ്ടേ
വേണ്ട അവരെ കോളേജിൽ പോയി അളവെടുത്താൽ മതി അവര് തന്നെ തയ്പ്പിക്കും നമ്മള് പൈസ കൊടുക്കണം
കൊടുത്താ മതി ആഹ് ആഹ് ആഹ് ആ അതൊരു നല്ല ഐഡിയ ആണല്ലോ ആഹ് ആഹ്
ഇപ്പൊ യൂണിഫോമിന്റെ കാര്യം നമ്മളൊന്നും അറിയണ്ടല്ല അവര് തന്നെ അങ്ങ് തയ്പ്പിക്കും അവർ തന്നെ മൂത്താക്ക്‌ അങ്ങനെയായിരുന്നു
ആഹ് അതല്ലേ പിന്നെ നമ്മള് തയ്യക്കാരെ തിരക്ക് നടക്കണം നന്നായിട്ട് തയ്ക്കാനും പിന്നെ തയ്ച്ച് കിട്ടാനുള്ള ബുദ്ധിമുട്ടും
ഞങ്ങള് തൈ കാര്യം ഞങ്ങള് തയ്കായിരുന്നു പക്ഷെ ഞങ്ങക്ക് സമയം ഇല്ല
ഓ ഈ പാന്റ് ഉടുപ്പൊക്കെ തയ്ക്കോ
ആഹ് പുള്ളിക്കാരന് എല്ലാം തയ്ച്ചോണ്ടിരുന്നതാ ഇപ്പൊ ഞാങ്ങളി നകൃഷിയുടെ എ ക്ക്‌ പോയോണ്ട് ഞങ്ങളൾങ്ങനെ വീട്ടിൽ തയ്യൽ മെഷീനൊക്കെ ഉണ്ട്
ആഹ് അത് ശരി ആഹ് ആഹ്
എന്റെ ചുരിദറൊക്കെ പുള്ളി കട്ട് ചെയ്തരും ഞാൻ തയ്ക്കും അനെയാ
ആ അന്നേരം അതിനും എല്ലാം ഒ മൊത്ത കാര്യങ്ങളും ഉണ്ടല്ലോ കയ്ൽ ഒരു രൂപറ ത്ത് കൊടുക്കണ്ടാലോ
കാരണം ചുരിദാറൊക്കെആയോണ്ട് പുള്ളിത്ത കട്ട് ചെയ്ത് തരും ഞാൻ തയ്ക്കും അപ്പൊ എനിക്ക് ഓപ്പൺ ഇഷ്ടല്ല അപ്പോ ഓപ്പണ ഇല്ലാത്ത ചുരിദാറ് എനിക്ക് എല്ലാം കട്ട് ചെയ്തു തരും ഞാൻ തയ്ക്കു പുളി നല്ല തയ്യൽക്കാരനായിരുന്നു നല്ല തയ്യൽക്കാരനായിരുന്നു
ആഹ് ആഹ് ആഹ് ആഹ്
അപ്പൊ ഇപ്പ ഞങ്ങള് ഈ കൃഷിയായിട്ട് നമ്മളെ കൃഷിയിലേക്ക് നമ്മൾ എറങ്ങി നമ്മൾ അതിലേക്ക് പോയാ പിന്നെ നമുക്ക് തയ്യലിനും മൈൻഡ് മാറി പോകും.
ഓ ശരിയാ ആഹ് ആഹ് ആഹ്
തയ്യൽന്ന് പറഞ്ഞാ നമ്മള് നല്ല
ഏഹ്
ഒത്തിരി പേര് നമുക്ക് തയ്ക്കാൻ തരാന്നൊക്കെ പറഞ്ഞു ഞങ്ങളതേ മേടിച്ചില്ല കാരണം ക പറഞ്ഞ സമയത്ത് കൊടുക്കാൻ പറ്റത്തില്ല
അതെ ആഹ് ആഹ് ആഹ്
അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ തയ്ക്കാൻ നമ്മള് അങ്ങനെ ആരേ മേടിക്കാറില്ല
ആഹ് ആഹ് ആഹ് എന്നാലും നമ്മുടെ കൊട്ക്കണം കൊട്ക്കണം അത് ശരിയാ അവ അവര് എന്തെങ്കിലും ഒരു കാര്യം ഉദ്ദേശിച്ചാണല്ലോ പുത്തുണി കൊണ്ടുവരുന്നെ
പിന്നെ യൂണിഫോം ഇപ്പൊ രണ്ട് പേര് ചോയിച്ചു ഞങ്ങള് പറഞ്ഞു ഇപ്പൊ പുളിയാന് ഇരി ക്കുന്നില്ല ഇവള് വേറെ സ്ഥലത്ത് കൃഷിയായിട്ട് ഏലം നടാനൊക്കെ ആയി്ട്ട് പോയേക്കുവാ
ഓ ഇപ്പം കൃഷി ഏലം നടുന്ന സമയവാന്നൊ
ഇപ്പ അവടെ വേറൊരു പറമ്പായിരുന്നു ഒരാള് ഏൽപ്പിച്ച പറമ്പാണ് അപ്പ അവടെ പണത് കാടായിരുന്നു. എൻട്ട് ജെ സിബി കൊണ്ട് ഒക്ക പണത് വൃത്തിയാക്കി പത്ത് ഏക്കറുണ്ട്
ഓ ആ ഹാ ഹാ
അപ്പൊ അത് നല്ല വൃത്തിയാക്കി പണത് ഇപ്പൊ ഏല തൈ അവടുന്ന് ഒരു തൈക്ക് ഏലതൈക്ക് നൂറ് രൂപയാ
ആ ഹാ ഹാ
ഏലക്കായ്ക്ക് വെല കൂടിയോണ്ട് ഏല തൈക്കും വെല കൂടി
വെല കൂടുതലാ ആ ഹാ
അപ്പാ അവ്ട്ന്ന് തൈ അവ്ട്ന്നന്നെ മേടിച്ച് മൂന്നാല് പണിക്കാരുണ്ട് അവരെ നിർത്തി ഏ തിങ്കളാഴ്ച പോയാ ശനിയാഴ്ച വരത്തുള്ളൂ.
വരുത്തുള്ളൂ ആ കൂടെ തന്നെ നിക്കണം അല്ലെങ്കി പിന്നെ ശരിയാവത്തില്ലല്ലേ
അവടെ കൊരങ് ശല്യം ഉണ്ട് ഭയങ്കരം.
ഏ ആ ഹ ഹ. ഹ
അപ്പ ഈ കൊരങ്ങ് വന്ന് മൊത്തം നശിപ്പിക്കും ബപ്പൊ കാശൊട്ത്ത് മേടിക്കുന്നതല്ലേ അതുകൊണ്ട് നമ്മൾക്ക്ന്ന് ഭയങ്കര വെ്ഷ്മാവും.
അതെ ശരിയാ മൊത്തം വൽച് പർച്ചിട്ടിട്ട് പോയ നിത്യ നമ്മടെ അധ്വാനവും കാശും എല്ലാ നഷ്ടപ്പെടും.
അപ്പ അവടെ പോയി ഭയങ്കര തണുപ്പാ അവ്ടെ ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസാന്ന പറഞ്ഞെ എന്നാലും ചെയ്യാതിരിക്ക്യാം പറ്റില്ലാത്തോണ്ട് തിങ്കളാഴ്ച പോയി എല്ലാ ശനിയാഴ്ചേം വരും. പിന്നെ തിങ്കളാഴ്ച പോവും അങ്ങെനെയിപ്പൊ കണ്ടിന്യൂസായിട്ട് കോറെ നാളായിട്ട് ഇപ്പ അവടെയാണ് തീരാറായി പണി.
ആ ഇപ്പ ഏലം നടുന്ന സമയായി ല്ലിയോ
ഇപ്പ ഏലം നടുവാന്നച്ച ഓവർ മഴ പെയ്ത് ചീഞ്ഞ് പോയി. ഇപ്പൊരു കണ്ടിന്യൂസായിട്ടുള്ള ചെറിയറിയെ മഴയുണ്ടല്ലോ.
ആ ആ
അപ്പം നമ്മള് നനച്ച് കൊടുക്കണ്ടല്ലോ.
ഓ അത് ശരി ആ ആ
സമയത്ത് നട്ട് കഴിഞ്ഞാ നമ്മള് നനക്ക്യണം.
നനക്കണം. ഉം ഉം
ഇപ്പൊ വെച്ച് കഴിഞ്ഞ നനക്ക്യേണ്ട. അപ്പ ആ ഒരു തണുപ്പിലും ആ ഒരു ചെറിയ മഴയത്തും ചെറിയ വളം കൂടി ചെയ്താ പെട്ടെന്ന് ആർത്ത് കയറി വരുത്.
ഓ അത് ശരി ആ ഹാ
നമുക്ക് അങ്ങനെ പിന്നെ നമ്മള് ക്ക് ഇത് ഏലം നമ്മൾ നട്ട് കഴിഞ്ഞാ നല്ല രസോല്ലേ. ഏല തേലം മാ ത്രം നിക്ക്ണ കാണുമ്പ നല്ല രസ്സവാ
അത് അതെ ആ അതെ അതു ഒര് ഈ പത്തേക്കർലൊക്ക നിക്കുമ്പം നല്ല ഭംഗിയാ.
നല്ല ഭംഗിയാ അവടെ മൊത്തം ഏലക്കെയാ. ഒരു പേര് പത്ത് സെന്റിലും പതിനഞ്ച് സെന്റിലൊക്ക ഏലക്ക നട്ടിട്ട് ഒരു ലക്ഷം രൂപയുടെ ഏലക്ക അവർക്ക് കിട്ട്ണ്ടെന്നാ പറഞ്ഞെ. ഏലം മാത്രം അവര് പൊന്നു പോലെ നോക്കി.
ആ ആ അത് ശരി ആ ആ ആ
അത്ര നല്ലോണം പരിചരിച്ചിട്ടാട്ടോ അങ്ങനെ കിട്ടുന്നെ. അതൻസര്ച്ച് അവര് എപ്പോയേല ക്കന്റെ ചോട്ടിലവിടെ ഒരു എല പോലു ഇല്ലാതെ മുറ്റം പോലെ ക്ലീൻ ചെയ്താവര് സൂക്ഷിക്കണേന്ന്.
ആഹ് അതെ അത് പതിനഞ്ച് സെന്റിലൊക്കെ പിന്നെ വൃത്ത്യായിട്ട് നമ്മക്ക് നോക്കാൻ പറ്റും. അതുപോലല്ലല്ലോ ഈ പത്തേക്കർലൊക്കെ ചെയ്യുമ്പോ. ഉം
അതെ ഇത് പ്പൊ ഞങ്ങടെ പറമ്പിൽ ന്നറ ഞങ്ങ്ക്ക് ഈ മാവ്, കൊക്കോ അങ്ങനെയൊക്കെൻ്റെടുക്കിലേക്കാണ് ഈ ഏലം വച്ചേക്കുന്നേ.
ആഹ് ആഹ് ആഹ്
അപ്പൊ മൊത്ത ഈ എല ചാടി ചീയ്യ്വാന്നെ.
അത് ശെരി ആഹ് ആഹ് ആഹ്
മൊത്ത എലയാടി ച്ചീഞ്ഞടുക്കണോണ്ടിനിയിപ്പെ നിക്ക് അടുത്താഴ്ച ഏലത്തിന്റെ ചോട്ടി പോയി ക്ലീൻ ചെയ്യണം. പണിക്കാര് രണ്ടേര് വരാന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് ചേച്ചിമാര്.
ആഹ് ആഹ് ആഹ്
അപ്പ ഈ ഏലത്തിന്റെ ചോട്ടില് നമ്മള് ചെയ്താലും ഈ കൊക്കോന്റെ എലയൊക്കങ്ങനയിന്റെ ചോട്ടിലേക്ക് ചാടിക്കൊണ്ടിരിക്കും. അതാ കൊഴപ്പം.
ആന്ന നാത് ഈ മഴയും കൂടെ ആവുമ്പഴ്ത്തേന് ചിയ്യാം വേറെ കാര്യൊന്നും വേണ്ട.
അതെ അതെ കൊർച്ച് പ്പൊ ഏലക്ക പറിക്കാനുണ്ട് പച്ചക്കായി ഞങ്ങക്കൊത്തിരി പച്ചക്കായായി തൊടങ്ങീല. പത്ത് പതിനഞ്ച് ഇരുപത് കിലോയോ കൂടിയത് കിട്ടാറുള്ളൂ പച്ചക്കായി
ആഹ് ആഹ് പുതിയ തയ്യാണോ വെച്ചതേ ഉള്ളോ?
ആഹ് പുതിയ തയ്യ ഒത്തിരി നാളായില്ല വെച്ചിട്ട്.
ആഹ്‌ അതാ ആദ്യം ഉം ഇത് കൊറച്ചേ വിളവ് കിട്ടത്തുള്ളല്ലോ പിന്നെ പിന്നീടെല്ലാ ഉ
പിന്നതെന്നല്ല ഇതിന്റെ പൊറകെ എപ്പഴും നമ്മൾ നടക്കുന്നില്ലല്ലോന്നേ നമ്മള് എല്ലാ കൃഷിയും കൂടി ആയത് കൊണ്ടാണ് നമുക്ക ങ്ങനെ പറ്റാത്തത്
പറ്റാത്തത് ആഹ് ആഹ് ആഹ്
മൊളവ് കൃഷി അയിന്റെടക്കില് അങ്ങനെയുള്ള ചെറിയ ചെറിയ കൃഷികളുള്ളതുകൊണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ അങ്ങ് പോകുന്നു
അ അ ആഹ്
എന്നാലും നമുക്കീ പിള്ളേരെ പഠിത്തൊക്കൊരു കൃഷി കൊണ്ട് മാത്രം പറ്റത്തില്ല മുന്നോ
അന്നേരം ആ ബുദ്ധിമുട്ടാവു അന്നേരം ഫീസൊക്കെ അടവ് വരുമ്പഴത്തേനു വല്യ ബുദ്ധിമുട്ടാവു
വല്ല്യ ബുദ്ധിമുട്ടാവും. ന്നാ ശരിയെന്നാ ഓക്കേ താങ്ക് യു
ഓക്കെ താങ്ക് യൂ